ഹലോ. ഹലോ കേക്കുന്നില്ലേ.
ഹലോ കേൾ ക്ക്ന്നുണ്ടോ.
ആഹ് കേക്കുന്നുണ്ട്.
ആഹ് എന്തൊക്കെവിശേഷം.
നല്ലത് സുഖാണ്.
ആഹ് സുഖം ആഹ്.
ന്ത നിങ്ങള് വിശേഷം.
ഓഹ് സുഖാണ് ങ്ങനെ പോകുന്നു നല്ല മഴയൊക്കെയാണ് തണുപ്പാണ് അടെ മഴൊക്കെണ്ടോ.
ഇവടെന്ന് മഴൊന്ന് കൊർഞ്ഞിണ് ഇന്നലെ നല്ല മയെ
ആഹ് ന്നലെ എല്ലായിടത്തും നല്ല മഴയ്രുന്നല്ലേ പൊർത്തെർങ്ങാ പറ്റിണ്ടായിരുന്നില്ല. ഇന്നലെ ഇന്നും നല്ല മഴന്നെണ്. ഓഹ് ഫുഡ കഴിച്ചോ മക്കളൊക്കൊർങ്ങി.
എത്ര കുട്ട്യള്ണ്ട്.
രണ്ടാളാണ് മോന് രണ്ടാം ക്ലാസ് പഠിക്കാണ്. ചെർത് മൂന്ന് വയസ്സ് മോളാണ്.
ന്നെന്താ സ്‌പെഷല്.
പെഷ്യല് ന്ന് പ്രത്യേകിച്ചൊന്നുല്ല ഇന്ന് ഞങ്ങക്ക് മറ്റേതില്ലേ. ചെറ്യേ മീനെ മറ്റേ വെത്തൽന്ന് പറയും.
ആഹ് മെത്തല്.
മെത്തല് ചലോ ഓരോ സൽത്ത്ക്കോരോ പേരാണ് മെത്തൽ പൊരി ച്ച് ഏഹ് കേങ്ങ് കറിം വെച്ചു ഏഹ്.
കൊനെ കുട്ടിക്കത്രയായി.
ഉന്ന് വയസ്സ് മോളാണ്.
അഹ് ഏഹ് അങ്ങലവാടി പോവല്ണ്ടോ.
അംഗൻവാടിയില് ഇപ്പൊ പോകാനൊക്ക മൂന്ന് വയസായി പക്ഷെ വടെ കൊർച്ച് ദൂരായോണ്ട്. അപ്പൊ അവനെ ആക്കി കൊടുക്കലില്ല. പച്ച ദൂരണ്ട് ഇവിടുന്ന് അടുത്തല്ല അംഗൻവാടി ച്ച് പോവാനുണ്ട്. പ്പ അതിനാ മടിച്ചി വന് ഇരിക്കയാണ് രണ്ട് ഇ കൊട്ടുംപോണ്ടേ അപ്പൊ അതാണ് മടിച്ച് മടിച്ചിരിക്കയാണ് അങ്ങൻവാടി പോതെ പക്ഷെ പറഞ്ഞ
ഉം
ന്നാലേ സ്കൂളൊക്കെ പോകുമ്പോ ഒരു പരിചയം ഉണ്ടാവുള്ളു. അവിടെ
മടിച്ചിട്ട് പോകുമ്പോഴാണ പരിചയം ഉണ്ടാവുള്ളു.
അതെ അതെ ആഹ് അതെ ഇഷ്ടണ് ആഹ് അതന്നെ.. മറ്റേത് സ്കൂള ഫസ്റ്റ് പോന്നേനൊക്കെ ഭയങ്കര കരച്ചിലായിരിക്കും പിന്നേ മോനഅങ്കൻവാടിക്കെ പോയിണ്ടായിരുന്നു ഒരു സ്കൂൾ പോകുമ്പോ വലിയ പ്രശ്നംന്നുമല്ലായിരുന്ന ഒരു കൊല്ലം അങ്കൻവാടി പോയിട്ടുണ്ടായിരുന്നു.
ആഹ് ആഹ്
ആദ്യൊക്കെങ്ങനേരുന്നു ഷോർട്ട് കട്ട് ഒക്കെ ഉണ്ടായിരുന്നു പോവാന് ഇപ്പൊ പിന്നെ അതിലും ഓരോരുത്തരും ഓര സ്ഥലം മതില് കെട്ടിയപ്പോ? സ്ഥലന്നെ പോണം അപ്പ റോട്ടില കൂടി പോണം അപ്പൊ ഒരുപാട് പോവാനുണ്ടാവും.
ഉം ഉം.
പിന്നെ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ പറ്റുവന്ന ഡ്രൈവിങ് ചെയ്യാത്തൊണ്ട്? ആഹ് അതാ വണ്ടിക്ക ഉണ്ടെങ്കിൽ വണ്ടിക്ക ഡ്രൈവിങ് ഇഷ്ടാണ് പഠിക്കാനൊക്കെ പക്ഷെ അല് ഓടിക്കലൊന്നുല്ല. ഒള്ളോടിക്കൽണ്ടോ?
എനിക്കും പഠിക്കാൻ ഇഷ്ടാണ് പക്ഷെ അങ്ങനെ പഠിക്കാൻ പോയിട്ട ചെറിയ കുട്ട്യണ്.
ആഹ് അതെ ചെറുതിന് എത്ര വയസായി?
ചെറിതിന് രണ്ടര വയസ്സ്.
ആണോ ശരി എത്ര ഒരു കുട്ടിയേ ഉള്ളൂ?
രണ്ട് കുട്ടികള് ഒരാക്ക് ആറ് വയസ്സും ഒരാൾക്ക് രണ്ടര വയസ്സും.
ആഹ് ആഹ് എന്തേലും വർക്കിന് പോന്നൊ
ഇല്ലല്ല.
അഹ് ശരി ഹൗസ് വൈഫ് അല്ല? വീട്ടിലല്ലേ?
ഏഹ്
വീട്ടിലാരൊക്കെ ഉള്ളത് ഉമ്മപ്പ ഒക്കെ ഉണ്ടോ?
ഇല്ലല്ല ഞാനാ ഹസ്ബന്ഡ് രണ്ട് കുട്ടികള്.
അയ്ശരി നിങ്ങള് വേറെ വീടെടുത്തതാ?
ആഹ് വേറെ വിട് എടുത്ത് പോന്നതാ.
ആയ്ശരി. പിന്നെന്ന എന്തായിരുന്നു ചോറിന് കറിയൊക്കെ എന്തായിരുന്നു ഇന്ന്?
ഇന്ന് വെപ്പാൻ്റെ ആണ്ടായതുകൊണ്ട് ബിരിയാണിയായിനു.
അയ്ശരി ആഹ്.
ഫ്രീ ആയ
ബിരിയാണി ബിരിയാണി ഒക്കെ ഒറ്റക്ക് വെക്കുവോ രാത്രി പരിപാടി ആയിരിന്നോ?
വല്ല്യ പരിപാടിയേനു.
രാത്രി ആയിരുന്നോ പരിപാടി.
അല്ലല്ലാ ഉച്ചക്ക് പക്ഷെ എല്ലാരും പോയപ്പം.
ആഹ് എല്ലാരും പോയി കഴിഞ്ഞപ്പോ അതായത് പണിയൊക്കെ കഴിയാണെങ്കില്ലേ?
ആഹ് ഇപ്പളൊന്ന് ഫ്രീ ആയത്.
ആഹ് അയ്ശരി പിന്നെ? ഫുഡ് ഉണ്ടാക്കോ ബിരിയാണിയൊക്കെ? ഇവിടെ ഉമ്മ ഉപ്പ ഹസ്ബന്ഡ് ഞങ്ങള്
ഏഹ് ഹസ്ബൻഡ് നാട്ടില് ഉള്ളാളണോ?
ആഹ് അതെ അതെ നാട്ടിലുള്ള ആള് തന്നേ.
ഏഹ് ഓട്ടോ ഡ്രൈവറാ-
ഏഹ് സെയിം-
ആണോ?
ആഹാ എങ്ങനെ ഫോൺ ട്രിപ്പാണോ അല്ലെങ്കിൽ-
അല്ലത് സ്റ്റാൻഡില് ഓടുന്നതാണ് ഫൊൺ ട്രിപ്പും പിന്നെ അവിടുന്ന് വിളിച് ച്ച് പോണതും പോകും.
സ്റ്റാന്റില് നിർത്തി വെച്ചാ വല്ലാതോട്ടുണ്ടാവൂലല്ലോ
ആഹ് അതെ ഇപ്പൊ മഴ കായുണ്ടേ ഭയങ്കര പിന്നേന്ന് പറഞ്ഞാല് ഇപ്പ പെണ്ണുങ്ങൾക്ക് മറ്റേ കായില്ലേ-
ഏഹ്
പ്രിയദർശിനി ബസ്സൊക്കെ ആയൊണ്ട് ഇപ്പോ ഓ അതെ പോയിണ്ടോ?
ഞാനെ വലാതെ പോകൂലാ-
അയിന് എല്ലാർക്കും ഇല്ല ഈ ഉൾ റോട്ടിലേക്ക് ഒന്നും ഇല്ലല്ലോ മെയിൻ റോഡ് ലുള്ളൂ യിട്ടുള്ളൊക്കെല്ലേ ഈ ബസ്സള്ളു ചെല സ്ഥലത്തക്കൊന്നുല്ലല്ലോ?
ആഹ് ആഹ്
ആഹ് ഏരിയൽക്കൊന്നുല്ലട്ടോ ആഹ് ബസ്സ് ആഹ് ടൗൺ ആയിട്ടുള്ള സ്ഥലത്തക്കള്ളു അപ്പൊ പിന്നെ വല്ലാണ്ട്ങ്ങനെ പ്രശ്നം വന്നിട്ടില്ല. ചെല സ്ഥലത്തക്കൊക്കെ ഭയങ്കര എന്താ ഭയങ്കര തിരക്കാ ബസ്സിലൊക്കെ ഇങ്ങള് കേറീണ്ടൊ ആഹ് ബസ്സില്
ബസ്സില് ഞാൻ കേറുട്ടില്ല നിങ്ങള് കയറീനാ?
ഇല്ല ഇല്ല കേയറിയിട്ടില്ല കേറണം. കാഗ്രഹണ്ട് ഒരു ട്രിപ്പൊക്കെ പോണം എന്നൊക്കെ ആഗ്രഹുണ്ട്
നിങ്ങളെന്തയാ വർക്കിന് പോകണ്ടാ?
ഇല്ലല്ല വർക്കിനൊന്നും പോകുന്നില്ല ഹൗസ് വൈഫ് ആയിട്ട് അങ്ങനെ പോകുന്നു ഇതന്നെ ഒരു വർക്ക് കല്ലേലേ
ആഹ് ആഹ് ഞാനിപ്പോ വർക്കിനൊന്നും പോണില്ല ഹൌസ് വൈഫ് തന്നെ-
ഏഹ് എത്ര വരെ പഠിച്ചിണ്ട്?
പ്ലസ്സ്റ്റു-
ആഹ് ഞാനും പ്ലസ് ടു.
ഞാ പിസിസി കൊയ്സ് എടുത്തുടായിരുന്നോ?
ഏഹ് എടുത്തിട്ടില്ല പ്ലസ് ടു കഴിഞ്ഞ ശേഷം പിന്നെ കമ്പ്യൂട്ടറിന എ പോയിനി പിന്നെ എങ്ങനെയണ്ട ആഹ് കല്യാണം കൈഞ്ഞ്ന്നെകുട്ടയാളായി മകളായി അങ്ങനെങ്ങാനായി യാണ് കഴുകിന്നെ കുട്ടികളായി മക്കളായി ഇങ്ങനെണ്ട് പോണ്
ഉം പിന്നെ നമ്മളതൊക്കെ കണക്കാവും പിന്നെ മക്കളായി അപ്പോ ശസാവുംബത്തിനും അടുത്തതായി അങ്ങനെങ്ങനെ
ലൈവിൽ- പിന്നെ ഓരോടിപ്പിക്കുന്ന തിരക്ക പിന്നെല്ലപ്പ നമ്മള് പടിക്കുന്നേ
ഉം എങ്ങനെ പഠിക്കാനൊക്കെ ഇരിക്കോ?
ഫുഡ് ഒക്കെ ഉണ്ടാക്കോ?
ആഹ് അത്ണ്ടാക്കും.
ബിരിയാണി ഇന്നത്തെ പരിപാടിക് ഉണ്ടാക്കിയേ
ഇന്ന് ബിരിയാണി പിന്നെ കബാരി
കബാരി
കബാരി റൈസ് അതരു വൈറ്റ് റൈസാ നമ്മള ഈ മുസ്ലംബി മുസംബി ന്റെ ഇതൊക്കെ മുസംബി നാരങ്ങല്ലേ
ആഹ്
അതിന്റെ നീരൊക്കെ ഒഴിച്ചു ഉണ്ടാക്കുന്നത് ഇതാ
നിങ്ങ ൾ ഉണ്ടാക്കും
അല്ലാ ല്ല ഇണ്ടാക്കി കൊണ്ടുവന്നതാ നമ്മള് ഇണ്ടാക്കിയാ നടകൂല മകൾക്കോ
ആഹ ആഹ് ആഹ അത് മറ്റേ അതിന് വേറെന്തരു പേരുണ്ടല്ലോ അതില് നാരങ്ങന്റെ തോടൊക്കെ കാണാ
ഇല്ല നാരങ്ങ ന്റെ തോടല്ല നാരങ്ങ നീര് മുസംബി ജ്യൂസ്‌ നല്ലോണം അടിച്ചിട്ട്
ആഹ അതശരി ബിരിയാണീന്റെ ഒക്കെ ടേസ്റ്റാ
നല്ല നേക്ക് ഉ ണ്ടാവും ബീഫോണ്ടൊക്കെ വെച്ചാണ്
ആഹ അത് ശരി ഇങ്ങൾ ഉണ്ടാക്കി നോക്കിക്കൂണോ അത്
ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അത് പഠിക്കണം ആ പുതിയ ഇപ്പൊ പുതിയൊരു മോഡലണ് ഓരോരുത്തരുടെ ഫുഡ്കൾ ഇങ്ങനും പുതിയ മോഡലാ അതൊരു നെയ്ച്ചോറും കോഴി മുളകിട്ടതും മാത്രംഅല്ലായിരുന്നോ
ആഹ ഇപ്പൊ എന്തൊക്കെ ഫുഡുകളാണ്
അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും ഉണ്ട് പണ്ടില്ല ഒലെ ഇപ്പോ കൂടാന് പൂളക്കൂട്ടാന് അങ്ങനെയൊക്കെല്ലേ
ആഹ് ആരോഗ്യംഒന്നും ഇപ്പോൾത്തെ ആൾക്കാർക്ക് ഇല്ലല്ലോ പണ്ടൊത്തെ ആൾക്കാർക്ക് ആ ആരോഗ്യൊന്നു
ഫുഡിനനുസരിച്ചുള്ള മാറ്റങ്ങളും ഉണ്ട്
അമ് അ മ് ഇല്ല അതെ അതെ ഫുഡിന്റെഅനുസരിച്ചുള്ള മാറ്റങ്ങൾ ആൾക്കാർക്ക് ശരീരത്തിൽ കാണുന്നുണ്ട്
മ്
പിന്നെ ചെടികളൊക്കെ ഉണ്ടോ വീട്ടില് കൃഷികള് ചെടികൾ അങ്ങനെക്ക
ആഹ് കുറച്ചോ ഉള്ളൂ അപ്പൊ
ഹേ പുതിയവീടെടുതിട്ടുണ്ട്
അപ്പത്രെ
ആഹ് ആഹ് അപ്പൊ ചെടികളൊക്കെ വളർത്തല്ലോ
ഇഷ്ടക്കേട് അതൊക്കെ ഉണ്ടയി വരനുള്ളൂ കൊറച്ചൊക്കെ കുഴിച്ചിട്ടുണ്ട് ഉ ണ്ടായി വരുന്നേള്ളൂ
ആഹ് ശരി പുതിയ വീടാക്കുമ്പോ അതിനുള്ള സ്പേസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിുണ്ടാവല്ലോ അല്ലെ.
ഇല്ല ചട്ടിയില് മുറ്റത്തു ഇങ്ങനെ- ആഹ..
മതില് കെട്ടിയിട്ടുണ്ടോ വീട്ടിലെ -
ഇല്ല മതിലൊന്നും കെട്ടിയിട്ടില്ല.
ശരി വീട് പണി മുഴുവനും കഴിഞ്ഞിട്ടുണ്ടായില്ല.
പണി പണി മുഴുവനും കഴിഞ്ഞണ് പക്ഷേ നമ്മക്ക് മതില് കെട്ടണം ഇപ്പത്തെപോ കുടിയിരുന്നിട് ഒരു മാസംല്ലായിട്ടള്ളൂ അപ്പൊ കൊറ ഇച്ചൊന്ന് കാല നീട്ട്ട്ടെ വിയരിച്ച എല്ലും കൂടി ഇപ്പൊ താങ്ങൂലെ പിന്നെ ഓട്ടോറിക്ഷ ഡ്രൈവർ കൂടിയല്ലേ-
ആഹ അത് ശരിയാണ് എന്ത് സ്വർണൊക്കെ എന്തായാലും വി- വിറ്റ് വീടെടുത്തതാണോ സ്വർ-
അതെ അതെ സ്വർണ്ണം കൊടുത്തു സ്ഥലം വാങ്ങി വീട്- അങ്ങനെ ഉണ്ടാക്കിയതാ
ആണോ ഇത്ര സ്വർണ്ണൊക്കെ ഇണ്ടായിന്?
സ്വർണ്ണം ട്വന്റിഫൈവ്.
അയിശരി ആഹ ഇപ്പോക്കെ ട്വന്റി ഫൈവ് ഉണ്ടായാല് എത്ര ലക്ഷം ലക്ഷ പ്രഭുവായില്ലേ.
അതിപ്പോ ലക്ഷപ്രഭു പക്ഷേ അതിന്റെ മുന്നേ സ്ഥലം വാങ്ങി ഞാന് പൊന്നു കോ- അപ്പോ ലക്ഷ്യപ്രഭു ഇപ്പളെല്ലെ ആ വൊള്ളു. അന്ന് ലക്ഷപ്രഭു അല്ലേനു.
അന്ന് എത്രേല്ല കിട്ടീനെ-
അന്ന് ഇരുപത്തഞ്ചൊക്കെ ഒള്ളേന്നു.
ഇരുപത്തിയ്യായിരത്തിനോ?
ആഹ് അന്നത്തെ ഞമ്മൾ അന്ന് സ്ഥലം വാങ്ങിട്ട്ണ്. വീട് ഇപ്പ നേരെ-
അതൊക്കെ ആലോയ്ക്കുമ്പോ സങ്കടം വര്ലല്ലേ. ഒരു പവന് ഇരുപത്തി-
ബാ പിന്നെ ഞമ്മക്കെല്ലാം പടച്ചോൻ കളിപ്പിച്ചതല്ലേ നടക്കൊള്ളൂ.
അതെ അതെ അപ്പോ വീട് പണിയൊക്കെ തൊടങ്ങിയത്.
ആദ്യം കൊറ്ച്ച് പൊന്ന് ബാലൻസ് ഉണ്ടേനി അത് കഴിഞ്ഞ്- സ്ഥലം വാങ്ങി കൊറ്ച്ചു പൊന്ന് ബാലൻസ് ഇണ്ടായപ്പം പിന്നെ അതേ യ്റ്റ് തൊടങ്ങി.
ആഹ് ആഹ്.
കുയാബില് പോയി.
ആഹ് ആഹ് അയ് ശെരി. ആദ്യ ഗൾഫിലായിരുന്നല്ലേ?
അല്ലല്ല ആദ്യം ഓട്ടോറ്ക്ഷ ഡ്രൈവറ് പിന്നെ ഒരു ഒന്നര കൊല്ലം റിയാത് പോയി അവിടെ- നടക്കൂല്ലാന്ന് തോന്നിയപ്പോ നാട്ടില് വീണ്ടും വന്നു.
ആണോ? അഹ് ശെരി അപ്പൊ ഈ ഒരു ലക്ഷൊക്കെ ആയ സമയത്തൊന്നും സ്വർണ്ണ സ്വർണ്ണം ഉണ്ടായിരുന്നില്ല വിക്കാന്?
ഇല്ല ഇപ്പേ കൊറ് ച്ചൊള്ളേനും കാര്ണം അതിന്റെ മുന്നെ സ്ഥലം വാങ്ങിയ നമ്മള് ഓർക്കൂലല്ലോ. പിന്നെ സ്വർണ്ണത്തിന് കൂട ന്ന് നമക്ക് ഓർക്കാനും കഴിയുല അതിന്റെ മുന്നേ നല്ലൊരു-
ഈ വീട് ഇട്ക്ക്ണത് ഭയങ്കര പണിയാ ല്ലേ സ്ഥലം ഇണ്ടെങ്കില് ഇപെ തന്നെ വീട് വേഗ ആവുന്ന് വിചാരിക്ക ഇത് സ്ഥലം വാങ്ങലും വീട് വെ- വക്കലും കൂടിയൊക്കെ ആവുമ്പോ ആഹ്-
ഭയങ്കെര ഇപ വീട്ട്ടുക്കനൊ ഒക്കെ ഭയങ്കര ഇതാ-
ആഹ് അയ് ശെരി
ത് ഹസ്ബൻറിന് ഇവിടെ സ്ഥലണ്ട്. ഇമ്മ എന്ന് പറഞ്ഞാല്- കാരക്റ്റ്ര കാരണം പെൺകുട്ട്യേള ഇന്നൊരു കാരക്റ്റർ ഇണ്ടാവൊല്ലോ?
ആഹ് ആഹ ആഹ്..
അങ്ങനെ ഒരു കാരക്റ്റ്രാണ്. അതുകൊണ്ട് അല്ലാതെ പിന്നെ നമുക്ക് നിർബന്ധിക്കാനൊന്നും പറ്റുല്ലല്ലോ. നമ്മുടെ സ്ഥലം വാങ്ങി ആ അതാകുമ്പോ നമുക്കൊരു- സധു ആണ് ഏ
അഞ്ച് സെന്റ് സ്ഥലാണോ വാങ്ങിച്ചേ?
ആ അഞ്ചു സെന്റ് സ്ഥലം.
റോഡ് സൈഡൊക്കെ ആയിരിക്കുല്ലേ ആനല്ലേ.
അതൊന്നുന്ന്ല്ല. വീട് പണിയൊക്കെ കഴിഞ്ഞ്ണ്. ഇനി മുറ്റത്ത് കൊറ്ച്ച് മുറ്റം കെട്ടാൻ അങ്ങനെയൊക്കെ കൊർച്ച് പണികളെ യൊള്ളു.
ഉം ഉം കടങ്ങളൊക്കെണ്ടോ വീടെട്ത്തിട്ട്?
അതുണ്ടാവുല്ല മോളെ ഒരു വീട് ആയി കിട്ടാന് കൊറ്ച്ച് പണ്യാണ് വീട്- പറഞ്ഞാ പോരല്ലോ. ശരി. കൊർച്ച പണിയ്ണ്ട്
ഇവടെ പിന്നെ ഇവിടൊരാളേ ഒള്ളു. അപ്പ പിന്നെ, അതാ നമ്മുക്കറിയാത്തെ.
ആ പെൺകുട്ട്യേളില്ല?
ആ രണ്ടു നാത്തൂൻമാരുണ്ട്, മോനൊന്നെ ഒള്ളൂ.
അതോണ്ട് ഭാഗ്യം, അടെ പിന്നെ ഒന്നാമൻ അല്ല ഞങ്ങള് ചെറുതാണ്, പക്ഷെ മൂത്തച്ഛന്ക് കൊറച്ച് മാനസിക ബുദ്ധി യതു കൊണ്ട് ഞങ്ങൾക്ക് മാറേണ്ടി വന്നു. അന്നു നമ്മളെ പിന്നെ നോക്ക്ണതൊക്കെ?